ഹലോ
ആഹ് ആഹ് പർഞ്ഞോളു
മ്മ് കേക്കാമോ
ആഹ് കേക്കട് കേക്ക
ചോറക്കണ്ടോ
ആഹ് ചോറൊക്കെ ഉണ്ട്ട്ട് വടെരിക്കുന്ന് ഉം അവടെ കഴിച്ചോ
ഞാൻ കഴിച്ചില്ല ഞാൻ കുറച്ചും കൂടെ കഴഞ്ഞിട്ടെ കഴിക്കത്തുള്ളൂ
ആണോ ആഹ് എവിടാ സ്ഥലം?
ഉം അഹ് ഇച്ചിരി ദൂരെയാ
അഹ് എന്ത മീനൊക്കെ കിട്ട്യോ?
ആഹ് ഇന്ന് മീന്ണ്ടായിര്ന്ന്
ആണൊ
ആഹ് ഇന്ന് മത്തിയും കൊഴുവയും വാങ്ങിയായിരുന്നു
അഹ് ആഹ്
ആഹ് തോരനും വെച്ചു പൊരിച്ചു ആ പിന്നെന്നായ്രുന്നു ആഹ് തക്കാളിയും ഉം മുരിങ്ങക്കോലും കൂടെ ചാറും വെച്ചു തേങ്ങഅരച്ച് ചാറും വെച്ചു
ആണൊ ആഹ് ആഹ്
ആഹ് അങ്ങനെ കറികളൊക്കെ ആക്കി കൊച്ചിന് കൊടുത്തിട്ട് അവളുവായിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുവായിരുന്നു
ആഹ് എന്ന് താമസിക്കുവോ കഴിക്കാൻ?
ആഹ് എന്ന് ഞാൻ മൂന്ന് മണി കഴിയുമ്പഴ്ത്തേക്കും ആ അവൻ കൊച്ച് സ്കൂളീന്ന് വന്നു കഴിയുമ്പഴ്ത്തേക്കേള്ളു കഴിക്കുള്ളു അവനിക്കും കഴിക്കാം കൊടുത്തിട്ട് അവന്റെ കൂടെ ഇരുന്ന് കഴിക്കും ഇവൾക്ക് മൂന്ന് വയസ് അതിന് മൂന്ന് വയ ആക്ന്ന് അടുത്ത മാസം ആകുമ്പോ മൂന്ന് വയസാവും അപ്പം അവളെ അങ്കംവാടി വിട്ടിട്ടില്ല ഞാൻ നവമ്പറി വിടാന്നോർത്ത്
ആഹ് ഒരു കുഞ്ഞെള്ളോ?
അല്ല മൂന്ന് പേരുണ്ട് അയ്ല് രണ്ടുപേര് സ്കൂളി പോയി ഇവളെളേതാ ഉം ഉം അവിടെന്നായിരുന്നു കറിയൊക്കെ?
ആഹ് ഇവിടെല്ല ചൂരമീൻ ഇവ്ടെ ഞാ മീൻ കിട്ടൊല്ലോസൊ അപ്പം ചൂര മീൻ കിട്ടി
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ അത് കറി വെച്ച് ആഹ് അതും മോരുണ്ടായ്ര്ന്നു
ആഹ് അഹ് മീൻകറിയുടെ കൂടെ മോരും കാച്ചോ?
ആഹ്‌പ്പം കാച്ചും അതെന്തേലും വേണം വിടെ ആഹ് ഇവ്ടെല്ലാർക്കും ആഹ് എന്തേലും കറി വേണം
ആഹ് അങ്ങനെയാല്ലേ
ആഹ് അങ്ങനാ ഹ് ഹ്
ഉ ഉം ഉം ഞങ്ങടെങ്ങോട്ടേക്കൊന്നും അതൊന്നും ഇല്ല ഹും ഹും ഹും ആഹ് മഴയുണ്ടോ?
ഓഹ്
മഴയുണ്ടോ?
മഴ യിപ്പയില്ല രാവിലെ ചെറുതാട്ടൊന്ന് പെയ്തായിരുന്നു
ആ ആഹ് ഇവിടെ രാവിലെ എല്ലാം വെയിലായിരുന്നു. ഉം ചെറിയ രീതിയിൽ ഒന്ന് പെയ്തിട്ട് പോയി
ആഹ് ഹ് ചൂടിനൊന്നും ഒരു കുറവുവില്ല മഴ പെയ്തെങ്കിലും.
അതെ ഇവിടെ എങ്കി ചൂടൊന്നുംല്ല എങ്കിലും വെയിൽ ഇല്ല വെയില് പോയി.
ഓ ഇവിടെ നല്ല ചൂടുണ്ട്
അതെയൊ തുണിയും വിരിച്ചിട്ട് ട്ട് മ് എന്താ നോക്കിയിരിക്ക്യാ ജനലിന്റെ ഇടെക്കൂടെ മഴ പെയ്യുന്നുണ്ടോന്ന് നോക്കി മ് മഴ പെയ്താ ഓടിച്ചെന്നെടുക്കാൻ വേണ്ടി ഹി ഹി
ആ സമയം രണ്ടേ നാല്പ്പത്തേഴായല്ലോ കഴിക്ക് ഴിക്കാൻ ടൈം ആവ്ന്ന് കഴിഞ്ഞല്ലോ
ആ അത് ദേ പക്ഷെ എങ്കിലും അത് ശീലായിപോയി. ഞങ്ങ് നമ്മുടെ ഒരു ശീലങ്ങളല്ലേ ഉം അങ്ങനെ ശീലം വൈകും ഇല്ല ഇല്ല ഉം ഉം എങ്കിലും ഒരു ശീലമായി നമ്മൾ ഉ താമസിച്ചേ കഴിക്കുള്ളൂ രാവിലത്തെ ആണേലും. ഇപ്പൊ കുറച്ച് ദിവസം ആയിട്ട് നേരത്തെ കഴിക്കുന്നുണ്ട് ഒമ്പത് ഒമ്പതരയാകുമ്പോ കഴിക്കാനെ. പതിനൊന്ന് മണിയാവണായിരുന്ന് അങ്ങനെ നിങ്ങടെ അവിടെ നേരത്തൊക്കെ കഴിക്കോ?
ആ ഞങ്ങടെ ഇവിടെ രണ്ട് മണിക്കുമുമ്പ് കഴിക്കും ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടായണ്ട് വന്നിട്ട് കഴിക്കും.
അതെയോ എന്ത് പഠിക്കുവാ?
ഞാനി പി എസ് സി പഠിക്കാൻ പോന്ന്
ആഹ് ആഹ് ആഹ് ഞാൻ പി എസ് സിക്ക് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പി എസ് സിയുടെ പ്രീ പ്രൈമറിയുടെ എക്സാം എപ്പോഴാന്ന് അറിയാവോ?
ഇല്ല അടുത്ത മാസം ഉണ്ട് എന്നൊക്കെ പറയുന്നു.
അടുത്ത മാസോ?
അടുത്ത മാസം ടെൻത് ഫിലിംസ് ഉണ്ടെന്ന് പറയുന്നു.
അന്ന് പറഞ്ഞാല്
ഈ പത്താം ക്ലാസ്സിന്റെ പ്രിലിസ് എക്സാം ഇല്ലയോ ഈ മറ്റേ എന്ത്വാ എൽ ഡി ടെ ഒക്കെണ്ട്.
ആ അതെയാ
ആഹ അതൊക്കെ അടുത്ത മാസം മിക്കവാറും കാണു ഇപ്പം എക്സാം നടന്നപ്പൊ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാ.
അതെയോ
ആ ഇരുപതാം തീയതി മറ്റൊരു എസ് ഐയുടെ എന്തോ ഉണ്ടന്ന് പറഞ്ഞു കോൺസ്റ്റബിളിന്റെ ഒക്കെ.
ആ ആ
വുമൺ പോലീസിന്റെ ഒരു എക്സാം ഉണ്ടെന്ന് ഇരുപതാം തീയതി ഉണ്ടെന്ന് പറയുന്നു.
ഈ ഇരുപതോ
ആഹ ഈ മാസം ഇരുപതിന്
അതെയോആ. ഞാന് ഈ ടി ടി സി പഠിച്ചിട്ട് ഈ മറ്റേ മൗണ്ട സോറി പ്രീ പ്രൈമറിന്ന് പറഞ്ഞ ഒരു വർഷത്തെ ടിടി സി കോഴസ് അറിയത്തില്ലേ ആ ആ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാന് പി എസ് സി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ. അടുത്ത വർഷത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ഴിലേക്കുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില ആ എക്സാം കഴിഞ്ഞ്. എടുക്കുന്നെന്നാ പറഞ്ഞത് പക്ഷെ ഇതുവരെ ആ എക്സ പി എസ് സി ബുള്ളറ്റിൻ. ഓർഡർ ചെയ്തിട്ട് അത് വന്നൂല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തെ വരാനുണ്ട് എന്താണോ വരാ റിയത്തില്ല അവിടെ പോയി അവിടെ വിളിച്ചച്ച് വെച്ചപ്പോഴത്തേക്ക് അവരും പറയുന്നേ അയച്ചിട്ട്. ട്ടുണ്ടെന്ന് പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നിട്ടും ഇല്ല എന്നാന്ന് അറിയത്തില്ല എവിടെയാണോ ബ്ലോക്ക് ആയി കിടക്കുന്നതന്ന്.
ആണല്ലേ ആഹ
അത്ണ്ടെങ്കിൽ എക്സാമിന്റെ കോഡ് നമുക്ക് കറക്റ്റ് അറിയാനോ അപ്പൊ ആ എക്സാമിന്റെ കോഡ്. ഓഡ് വെച്ചിട്ടല്ലേ നമ്മള് എക്സാമന് അപ്ലൈ ചെയ്യുന്നത്.
ആഹ് ആഹ്
പക്ഷെ അതു അറിയതില അതുകൊണ്ട് ഇപ്പ പി എ സി പ പഠിക്കാൻ പോണന്ന് പറഞ്ഞോണ്ട് ഞാ ചോദിചില്ല ആ എക്സാമിന്റെ വല്ലും എവിടെയന്ന് അറിയുന്നത്
ഇല്ല ല്ലല്ല അതൊന്നും പറഞ്ഞില്ല ഇല്ലല്ല അതൊന്നും അതിനെ പ റ്റൊന്നും നിക്കറത്തില്ല പി എസ് സിക്ക് വല്ലും പോവനെന്താ പ്പൊ കോച്ചിങ്ങിന്ല്ലോ കോച്ചിങ്ങിന് വല്ലം പോവാന് ന്തായിരുന്നു കോച്ചിങ്ങിന്
ഉം പി എസ് സി കോച്ചിങ്ങിന് ഈ ചെറുത് ഞാ പറഞ്ഞില്ലേ മൂന്ന് വയസ്സുള്ളൊരു കൊച്ചുണ്ട്ന്ന് കൊച്ചുണ്ട്ന്ന് മ്മ് അത് ഹ് മാറി നിക്കല്ലാത്തോണ്ട്
ഓ അതുവോണ്ടല്ലേ ആ വേറാരു ഇല്ലേ നോക്കാൻ കൊച്ചിനെ
ഉണ്ട് പക്ഷേെങ്കില് അവരെടുത്ത് നിക്കത്തില്ല
ആണല്ലേ അവിടെയും കുറെ പേരിങ്ങനെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ത്തുള്ളരാ വരുന്നേ ആണാണ്
ആഹ് ആഹ് ഈ ഫ്രീ ടൈമില് ന്താ മ് ജസ്റ്റ് ഒന്ന് അങ്ങനെ അതുകൊണ്ട് ആ വീട്ടിലിരുന്ന് പഠിക്കാലോന്നോർത്ത് മറ്റേ ബുള്ളറ്റിൻ ഹ ന്ത ഓർഡർ ചെയ്തത് പക്ഷെ അത് ട്ടും ഒന്നുല്ല്യ മെയില് ആഹ് കൊടുത്തതായിരുന്നു
ആഹ് ആഹ് അയിനെപ്പറ്റി എനിക്ക് കേട്ടിട്ടില്ല ഉം പറ്റന അറിയത്തില്ല ഹ്ഹ അറിയത്തില്ല അയ്നെപ്പറ്റി
പി എസ് സിടെ ക്ലാസ്സിന് പഠിക്കുന്ന സംഭവം തന്നെയാണ് പി എസ് സിടെ ഇപ്പ ഈ ഹ്മ്മ് അ ടെക്സ്സിന്റെകത്തുള്ളതും
ഉള്ളത് ആഹ് ആഹ്
എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് അ കറണ്ട്അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നത് അപ്പം പിന്നെ ഓരോ എക്സാമിന്റെ കോടും
ത് റാങ്ക് ഫയലാണോ ഹ്മ്മ് ഹോ മേടിച്ചത് റാങ്ക് ഫയലാണോ പി എസ് സിടെ
അ ബുള്ളറ്റിൻന്ന് പറഞ്ഞ ഹ്മ്മ് റാങ്ക് ഫയല്ന്ന് പറഞ്ഞ ബുള്ളറ്റിൻന്ന് പറഞ്ഞ ഒന്നാണോ
അത ബുള്ളറ്റിൻന്ന് ഞാ കേട്ടില്ല റാങ്ക് ഫൈല്ന്ന് ഞാൻ കേട്ടുള്
അതെ എന്റെരു കസിനാണ് എന്നോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് കൊടുത്തേക്കുന്ന് അപ്പം അവിടെ വിളിച്ച് പറഞ്ഞപ്പോഴും ബുള്ളറ്റിൻ കറക്റ്റാ അവിടെ സാധനും ഹ് ന്താ ആഹ് അങ്ങനെയുണ്ട് പക്ഷെ അപ്ലൈയ്തിട്ടുണ്ട് എന്റെ പേരും കോടും എല്ലാ ഞാൻ പറഞ്ഞ്ടുത്തപ്പൊ അവ്ടെ ഉണ്ട് സാ ഹ് സംഭവം അവ്ടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളയാ പക്ഷെ ആണെങ്കി ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്നാ അവര് പറയുന്നെ പക്ഷെ എന്റെ കൈ കിട്ടിയിട്ടില്ല
ഇല്ല രണ്ട്ഡിഷൻ കിട്ടേണ്ടായിരുന്നു പക്ഷെ രണ്ട്ഡിഷനും കിട്ടിയിട്ടില്ല
അല്ലതെ ഈ ബുക്ക്സ്റ്റാളില്ന്നും മേടിക്കാൻ പറ്റത്തില്ലേ പോയി മേടിക്കാനൊന്നും പറ്റത്തില്ലയോ
അത് ഇല്ലാന്നാ പറഞ്ഞത് അത് നേരിട്ട് അവര്ന്നെ പി എസ് സിടെ ന്നെ ഓഫീസീന്ന്ങ്ങനെ ന്തോന്നാ പറഞ്ഞത് അത് ന് ഞാ പറഞ്ഞില്ലേ എന്റെ കസിനാ പറഞ്ഞേന്ന് ആഹ് അപ്പൊ അങ്ങനെ അവര് അയച്ചു തരുവാ ചെ ചെയ്ത് ന്ന് പറഞ്ഞു ഒരു മാസ്ത്തിൽ രണ്ട്ഡിഷൻ അപ്പതിന് അ ഒന്നാം തീയതി ഒരെണ്ണം തരും ആഹ് പയ്നഞ്ചാം തീയതി ഒരണ്ണം തരും അങ്ങനെയാന്ന് രണ്ടെണ്ണം. പക്ഷെ ഇ ഇതുവരെ എന്താണോ വന്നിട്ടില്ല എന്റത്
ഓഹ്
ആഹ് അതുകൊണ്ടിങ്ങനെ പോസ് പറഞ്ഞു പോസ്റ്റ് ഒ ആഹ് എങ്കിലും നമ്മക്ക് ആവശ്യള്ള സമയത്തല്ലേ വേണ്ടത്
ആണാണ് പഠിക്കേണ്ട ഇപ്പഴേ പഠിച്ചുടങ്ങിയല് നമ്ക്ക് എക്സാം ആവുമ്പോ എഴുതാൻ പറ്റത്ത്‌ള്ളൂ
ആഹ് അത് ശരിയാ ഒത്തിരി ഉണ്ടല്ലേ. അതെല്ലേ
ആഹ് എന്റെ കയ്യിരിക്കുന്നോരു റാങ്ക് ഫയലുണ്ട് ലക്ഷിയ്ടെ റാങ്ക് ഫയല് മൂന്നാണുമ്പോ മൂന്ന് മോളിയോ
അതെ ഒ ഓഹ് ഒറ്റ ടെക്സ്റ്റില് മൂന്ന് വോളിയോ
അല്ല മൂന്ന് ഡസ്റ്റ് ടെക്സ്സ് ആട്ടാ
ഉം മൂന്ന് ടെക്സ്റ്റാ ട്ട് അതെ
ആഹ് ആഹ് അതന്നെ ഇഷ്ടം പോലുണ്ട് പക്ഷെ ഞങ്ങക്ക് പഠിപ്പിക്കുന്നത് വേറെ അവിടെ പഠിപ്പിക്കുന്നത് ഈ റാങ്ക് ഫയല് നോക്കി ക്കിയലല്ലതാ പഠിപ്പിക്കുന്നേ ആഹ് ലക്ഷിയില് റാങ്ക് ഫയൽ നോക്കിയാ റാങ്ക്ഫയൽ നമ്മള്അല്ലാതെ പഠിക്കണായിരുന്നു. നമുക്കല്ലാതെ ആഹ് അല്ലാതെ പഠിക്കണത്. ഇത് നമുക്ക് ഒരു ടോപ്പിക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞു തരുന്നൊക്കെ അങ്ങനാ. അവരുടെ ടോപ്പിക് എടുത്തിട്ട് അതിനെ പറ്റിയാ പഠിപ്പിക്കുന്നേ
അതെലേ ഇതുവരെ പി എസ് സി എഴുതിട്ടുണ്ടോ?
ഇല്ല ഞാൻ ഫസ്റ്റ് ടൈംമാ ഞാനിപ്പം ചേർന്നതേ ഉള്ളൂ ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല.
ആഹ് ഞാനും ഇതുവരെ എഴുതിട്ടില്ല. എന്റെ സിസ്റ്റർ ഇങ്ങനെ ഇതുപോലെ രണ്ടു മൂന്നെണ്ണം അറ്റൻഡ് ചെയ്തു ഒരെണ്ണ തില് പേര് വന്നായിരുന്നു പക്ഷെ മെയിൻ ലിസ്റ്റിവന്നില്ല അല്ലാതെ അല്ലാതെ എന്ത് ലിസ്റ്റാ മെയിൻ ലിസ്റ്റ് അല്ലാത്ത ലിസ്റ്റില്ലേ മെയിൻ ലിസ്റ്റിന്ന് ഇത്രയും പേ
ആഹ്ആഹ് ആഹ് ആഹ്
സ്റ്റെപ്പിനി ആയിട്ട്. ആഹ് അങ്ങനത്തെ ലിസ്റ്റിലാ വന്നേ- വന്നിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ എഴുതി എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ ഈ വർഷം ഒരു ഒറ്റരു തോന്നല് ചുമ്മാ
എഴുതണം ആഹ് എനിക്കും താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചു എന്താലും വെറുതെ ഇരി ക്കല്ലേ വീട്ടില് ഇങ്ങനൊക്കെ പോവാന്ന് വിചാരിച്ചു.
അങ്ങനെ പോന്നയാ ആഹ് ഫ്രീ ആയിട്ടുള്ള പി എസ് സി കോച്ചിങ് ആണോ?
അല്ലല്ല പൈസ കൊടുക്കണം.
ആഹ് ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ഉണ്ട്.
ഉണ്ടല്ലേ ഞങ്ങക്ക് എവിടെ ഇല്ല ഞങ്ങക്ക് ഇവിടെ പൈസ കൊടുക്കണം.
ഫ്രീ ആയിട്ട്ള്ള കോച്ചിങ് സെന്റർ ഇണ്ട്.
ഉം
ഉം ഉം ബാക്കി എല്ലായിടത്തും പൈസ കൊടുക്കണംന്ന് പറഞ്പക്ഷെ ഇവടെ ന്താപൈസ കൊടുക്കണ്ട ഇ ഈ ഓരോ ആഹ് അത് ഇതുപോലെ പല ഏയ്ജിലുള്ളവര് തന്നെ പഠിക്കുന്നതൊക്കെയാ.
ആഹ് അതു നല്ലൊരു കാര്യവാ.
ആഹ് നല്ലതാ ശെരിയാ എന്താ ഫീസ് ഇല്ലാതെ പഠിപ്പിക്കുന്നത് നല്ലതാ. ആ നല്ലതാ കൊറേ റഫറൻസുണ്ട് അതേലെ ആ ഇത് മാസം മാസണോ ഫീസ്?
ആ മാസ മാസം പക്ഷെ ഫസ്റ്റ് അഡ്മിഷൻ ഫീസ് കൊടുക്കണം പിന്നെ മാസം മാസം നമ്മളായിരം രൂപ വെച്ച് കൊടുക്കണം. ഉം ഫീസ് കൊടുക്കണം ആയിരം രൂവ.
ആ ഇവിടെ ഒക്കെ ഫീസ് ഒള്ളട്ത്താണേലും ഇരൂനൂറ്റമ്പത് രൂവ മുന്നൂറ് രൂപ ഫീസ് കൂടുതലില്ല
ഏഹ് അത്രേ ഉള്ളോ?
ആഹ് അത്രേ ഒള്ളൂ ഞാനതാ ചോദിച്ചത് ആയിരം രൂവേന്ന് അല്ലെങ്കിൽ ഫ്രിയാ ഞാൻ പറ ഫ്രീഉള്ളടം ഉണ്ട് ഫ്രീ അത് അതും ആഴ്ചയിൽ എല്ലാ ദിവസവും. അല്ലാതെ ആഴ്ച ഒരു ദിവസം അങ്ങനെയല്ല എല്ലാ ദിവസവും
ആഹ് ഹാ
എല്ലാ ദിവസം ഉണ്ട് അത് ഫ്രീയു ആണ് ഫ്രീയാണ്.
എല്ലാ എല്ലയിടത്തും ഇത്രയൊക്കെ പൈസയാ നമ്മ തെരക്കിടുത്ത് എല്ലാം ഇത്രയാ പിന്നെ ഇവിടെ എല്ലാം അങ്ങനാ കൂടുതലല്ലാത്ത.
ആഹ് ഇത് പോകണ്ട്യേടുത്ത് പോ പോകുന്നവർക്ക് പോയി പഠിക്കാം അതേറ്റവും നല്ലതാ പക്ഷെ ഫ്രീയും അല്ലേ.
ആഹ്
ആ അയ്ല്ലാ ദിവസ ഉള്ളൊതൊണ്ട് ആഴ്ച രണ്ടുസം ഉള്ളതൊണ്ട് പക്ഷെ നമ്മള് പോകുന്നില്ലാന്നേ ഒള്ളൂ എന്നാ ഓക്കെ ഇന്ന്
ആഹ് ശെരിയെന്നാ